ഹലോ
കേൾക്കാവോ
ആഹ് കേക്കാം കേക്കാം ആഹ് ഇവിടെ ഞാന് ഇപ്പോ വെറുതെ ഇരിക്കാണ് നീ എന്ത് ചെയ്യ്ന്ന്
ഞാനും ചുമ്മാ ഇരിക്കുന്നു
ഉം ഓ സുഖാ സുഖാ
ആ
ഉം
പിന്നേ നിനക്ക് ഈ എ ഐ നെ കുറിച്ച് എന്താ അഭിപ്രായം
ഏ ഐ പറ്റി ഏ ഐ പറ്റിയെന്ന് പറഞ്ഞാല് ഉം ഇപ്പം നമ്മുടെ മനുഷ്യജീവിതത്തിൽ കുറെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എ ഐ പക്ഷെ ഒരിക്കലും ഏ ഐ ഏഹ് ഏ ഐ റോബോട്ടിക്സ് അങ്ങനെ ഏ ഐ മനുഷ്യനെ ഒരിക്കലും മാറ്റി സ്ഥാപിക്ക ത്തില്ല മനുഷ്യന്റെ അത്രേം വരുത്തില്ല എന്നാലും മനസ്സിനെ കുറെയേറെ സ്വാധീനിക്കുന്നുണ്ട് ഈ എ ഐ
ആഹ് എനിക്ക് തോന്ന് ലോകത്തെ ഏറ്റവും കൂടുതല് വേഗത്തില് വളരുന്നൊരു ഏഹ് സാങ്കേതികവിദ്യയാണ് എന്ത് ഏ ഐ എന്ന് പറയുന്നത് അപ്പൊ നമ്മുക്ക് ഏഹ് വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി ഏഹ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഈ നമ്മളിപ്പോ എ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മള് ഇപ്പ നമ്മുക്ക് ഈ ക ബാങ്കിന്റെ ബാങ്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കില് ആഹ് ഇപ്പൊ ബാങ്കിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുക്കിപ്പോ ബാങ്കില് ആഹ് എന്താ ബാങ്കിൽ നിന്ന് ഇപ്പ നമ്മുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാനാണെങ്കിൽ അവിടെ ചെന്നിട്ട് മേടിക്കേണ്ട കാര്യം ഇല്ലല്ലോ നമ്മള് ഏഹ് എന്തുവാ ജസ്റ്റ് ഫോൺ എടുത്ത് നമ്മുക്ക് ഏഹ് ഇപ്പൊ നമ്മള് സാധനം വാങ്ങുന്ന പർച്ചേസ് ആയാലും സാധനം പർച്ചേസ് ചെയ്യുന്നത് മാത്രം നമ്മുക്ക് എന്തെങ്കിലും കറന്റ് ചാർജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളൊക്കെ നമ്മു ആഹ് അടക്കുന്നത് നമ്മളീ നമ്മുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നെ അപ്പം ഈ ആഹ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതല് വേഗത്തിൽ വളരുന്ന ഏഹ് സാങ്കേതിക വിദ്യ എ ഐ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്
ഉം ഉം സത്യാണ് പക്ഷേ ഈ മനുഷ്യരുടെ ചില ഈ എല്ലാരും പറയുന്ന ഇപ്പൊ വളർന്നു വരും അല്ല ഇനി അങ്ങോട്ടുള്ള തലമുറകൾക്ക് മനുഷ്യരെകാട്ടിലും കൂടുതൽ എ ഐ ആയിരിക്കും എ ഐ റോബോട്ടിക്സ് ഒക്കെ ആയിരിക്കും കൂടുതലെന്നാ പക്ഷെ എ ഐക്ക് എന്ന് വെച്ചാല് സൃഷ്ടിപരമായി ചിന്തിക്കാൻ ഒക്കത്തില്ല അവർക്ക് നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ഒക്കത്തില്ല നമ്മുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഒക്കത്തില്ല അങ്ങനെയുള്ള കുറെ എന്തുവാ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഫാവി എ ഐ യിൽ ചില ജോലികൾഎ ഐ ജോലി ഏറ്റെടുക്കുമെങ്കിലും പുതിയ ജോലികൾക്ക് അവസരങ്ങളും ഉണ്ടാവും മനുഷ്യർക്ക് കാരണം ഏഐ ഉപയോഗിച്ച് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും കൂടുതൽ ജോലി സാധ്യത ഉണ്ടാവും.
എടീ കറക്റ്റ് ആയിട്ട് കേക്കാൻ ഒക്കുന്നില്ല. കൊറച്ചാറൊക്കെ പറയൂ ആ ഇപ്പ കേക്കാ.
ഓക്കെ അ. ഇപ്പം ഈ എന്താ നമ്മള് മനുഷ്യര് ചെയ്യുന്ന ജോലികളെല്ലാം നേരത്തെ പറക്ക് മനുഷ്യര് ചെയ്യുന്ന. ജോലികളല്ല. ഈ ഏ ഐ പെട്ടെന്ന് വേഗത്തിലെ കൃത്യതകളെ നിർവഹിക്കുന്നുണ്ട് പക്ഷെ. ആഹ് ഭാവില് എനിക്ക് ഏ ചില സാ കാര്യങ്ങളിലൊക്കെ ഭാവിയില് മനുഷ്യനെ മാറ്റി നിർത്തുന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ നമ്മള്. ഈ ഇൻഡസ്ട്രി ലെവലിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ ആണല്ലോ നമ്മള്. വർക്ക് ചെയ്യുന്നത് അപ്പം ഈ ഡേറ്റ അങ്ങനെ കുറേ ഈ ഇൻഡസ്ട്രി ങ്ങ് ആയി നമ്മൾ വർക്ക് ചെയ്യുമ്പോ തന്നെ നമുക്ക് പല പല. ഡെസിഗ്നേഷൻ ഉണ്ടല്ലോ ഇങ്ങനെ പലത് പഠിച്ചിട്ടാണല്ലോ നമ്മള് ഓരോ ഇതില് കേറുന്നത്. അപ്പൊ ഇപ്പൊ ഈ ഡേറ്റാ മാനേജർ അല്ലെങ്കില്. ഈ ഡേറ്റയൊക്കെ നമ്മള് ടൈപ്പ് ലാപ്പിൽ അല്ലെങ്കി. ലോക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഒക്കെ എനിക്ക് തന്നു ചിലപ്പോം എ ഐ. ഇനി ഇനിയുള്ള കാര് ഇപ്പൊ തന്നെ അത് തുടങ്ങി പല കമ്പനികളിലും ഇപ്പം. ഇപ്പോ അത് എ ഐ ബേസ്ഡ് ആണ് എ ഐ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മള് കുറച്ചു കൂടെക്കെ കഴിയുമ്പോ ഇതണ പള്ള പല പല ജോലികളും. ആ ഏ ഐ വച്ച് മാറ്റി സ്ഥാപിക്കും എന്ന എനിക്ക്. തോന്നുന്നുണ്ട്.
ഉം അതാണ് ഈ പല ജോലികളും. നമ്മളെപ്പോലുള്ള ഈ വലിയ വല്യ പഠിച്ച്. വലിയ വലിയ ബിസിനസ്സ ആയിട്ടുള്ളവർക്ക് നല്ലോ ലെ ഹെൽപ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മക്കും ചെറുതായിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് കാരണം എന്തെങ്കിലും ഡേറ്റ വിഷ് വിഷ്. ച്ചേ വിശദീകരിക്കാനോ. അല്ലെങ്കിൽ എന്തെങ്കിലും വിവർത്തനം ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാനോ. പിന്നെ ഇപ്പൊ നമ്മൾ സ്ഥിരം ചെയ്യുന്നൊ രു സംഭവമാണ് ഈ ഓരോന്ന് കണ്ട്. ജിമ്മിനിക്കകത്ത് നമ്മുടെ ചൈൽഡ് ഹുഡ് ഫോട്ടോസ് കം കമ്പൈയിൻ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാ നമ്മള് കൂടുതലും ചെയ്യാറുള്ളത്. പക്ഷെ ഇനി നമ്മള് ഇപ്പം കുറച്ച് വരാനിരിക്കുന്നല്ല ഉള്ള ഇനി അങ്ങോ ട്ട് വരുമ്പോഴേക്കും എഐ യുടെ യൂസ് നമുക്ക് കൂടുതും മനസ്സിലാകുന്നത്.
ആ അതെ എനിക്ക് തോനുന്നു നമുക്ക് ഏ ഐ വെച്ചിട്ട് ഏറ്റവും. ഏഹ് വലിയൊരു പ്രത്യേകതയന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കന്താ ഈ വിവരങ്ങള് ഒക്കെ നമുക്ക് പെട്ടെന്ന് വേഗത്തില് നമുക്ക്. അവിടെ നമുക്ക് വേഗത്തില് വിശകലനം ചെയ്യാനൊക്കെ പറ്റുവല്ലോ. വിവരങ്ങള് പിന്നെ അതുപോലെ തന്ന. ആ ആശുപത്രികളിൽ നമുക്ക് ഈ രോഗനിർണയത്തിനും അതുപോലെ തന്നെ. ബാങ്കിലെ തട്ടിപ്പും കാര്യങ്ങളുവൊക്കെ ഒണ്ടല്ലൊ കണ്ടെത്തുന്നതിനും ആ അങ്ങനെ ഈ പിന്നെ അത് നിയന്ത്രിക്കുന്നതിനുവൊക്കെ ഈ എ ഐ നമ്മളെ പല സ്ഥലത്ത് ഈ എ ഐ യൂസ് ചെയ്യാറുണ്ട് ഇപ്പ ഹോസ്പിറ്റലൈസില് വരെ ഞാനീ പറഞ്ഞ പോലെ ഈ രോഗനിർണ്ണയത്തിനും കാര്യങ്ങൾ നമ്മളീ എ ഐ യൂസ് ചെയ്യാറുണ്ട് കാരണം ഇപ്പ പല ഓപ്പറേഷൻന്റ ഇപ്പൊ പല മേജർ ഓപ്പറേഷനല്ല അല്ലാണ്ടി മൈനർ മൈനർ ഓപ്പറേഷൻസൊക്കെ ഒണ്ടല്ലൊ അതൊക്കെ കൂടുതലും ഇപ്പൊ ഈ എ ഐ ഉപയോഗിച്ചിട്ട് ആണ് ചെയ്യുന്നത്. ഇപ്പോ നമ്മളിപ്പൊ വല്യ വല്യ ഹോസ്പിറ്റൽലൊക്കെ. പോയി കഴിഞ്ഞാല് പല പല പേരുകളിണ്ട് റോബോട്ടിക് സർജറി പിന്നെ സൈബർ ആഹ് എന്താ സൈബർ സൈബർ അപ്പം ഇതന്നെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ആഹ് എന്താ ഇതുപോലെ നമ്മള് നമ്മടെ അഹ് ബോഡി നമ്മള് ഏഹ് മുറുക്കി കട്ട് ചെയ്യാതെ തന്നെ നമ്മള് ഡയറക്ട് ഇങ്ങനെയുള്ള എന്താ പറയാ റേസ് ഒക്കെ നമ്മള് കടത്തിയിട്ട് അതെല്ലാം ഫുള്ളി എ ഐ ഓട്ടോ ഓട്ടോമാറ്റിക്കാണ് എല്ലാം അപ്പം അങ്ങനെ ഈ ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പം ഈ എ ഐ യുടെ യൂസേജ് എ ഐ ടാ ആ ഒരു ഇത് ഭയങ്കരായിട്ട് കൂടിക്കൊണ്ടിരിക്കാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാണ് രോഗികൾട ആഹ് റെക്കോർഡ് കീപ്പിങ്ങും അല്ലെങ്കിൽ അവരുടെ ആഹ് നമ്മടെ സിസ്റ്റത്തിന്റെക്കെ ഓരോ സാധനങ്ങളും നമ്മള് കീപ്പ് ചെയ്തു വെക്കുവല്ലോ ഒരാളിരുന്ന് ചെയ്യണ്ട കാര്യവില്ല നമ്മള് ജസ്റ്റ് നമ്മളൊന്ന് അഹ് എന്തുവാ ശരിക്കൊരു ഏഹ് നമ്മള് സിസ്റ്റത്തില് നമ്മളൊന്ന് ജസ്റ്റൊന്ന് ആഹ് അത് എ ഐ വെച്ചിട്ട് തന്നെ നമുക്കത് പറയാ അവിടെ മനുഷ്യനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് എ ഐ നെ വെച്ചോണ്ട് തന്നെ നമുക്ക് ആ സിസ്റ്റത്തിലൊക്കെ ഈ റെക്കോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്
ആഹ് പക്ഷെ ഈ നീ പറഞ്ഞല്ലോ ഓപ്പറേഷന്റെ കാര്യം ഞാനങ്ങനെ കേട്ടിട്ടൊണ്ട് പക്ഷേ ഇത് ഇനി എ ഐ അല്ലെ അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാല് അത് ജീവനാപത്തല്ലെ സംഭവം
ആഹ് ആണ് ജീവനാപത്താണ് പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലെ നമ്മളീ മേജർ ഓപ്പറേഷൻസ് അതായതിപ്പൊ വല്ല്യ വല്ല്യ ഓപ്പറേഷനൊക്കെ നടത്തുന്ന നടത്തൂലോ അതൊക്കെ നമ്മൾ ഈ ഡോക്ടർമാര് തന്നെ വന്ന് നമ്മളെ ബോഡി ആഹ് ഏഹ് കട്ട് ചെയ്യും നമ്മടെ ബോഡി ചെയ്ത ട്ട് അവര് തന്നാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷെ ഞാൻ ഈ പറഞ്ഞത് ഈ സൈബർ ലൈഫ് ഈ റോബോട്ടിക് സർജറി എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ ഇപ്പൊ നമ്മടെ ദേഹത്ത് എവിടെയെങ്കിലും ഒക്കെ ചെറിയ മൊഴയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുവൊക്കെ നമുക്ക് വരുവല്ലോ ആഹ് പിന്നെ നമ്മടെ ഈ ബ്രസ്റ്റിലാണെങ്കില് നമ്മടെ ബ്രസ്റ്റിലാണെങ്കിൽ അവിടേം ഇവിടെയൊക്കെ നമുക്ക്‌ ചെറിയ ചെറിയ മൊഴേം സംഭവങ്ങളൊക്കെ വരും അപ്പം അത് നമ്മൾ ഈ ബോഡി നമ്മള് മാറ്റാതെ തന്നെ നമ്മുടെ ബോഡിയില് ഈ ആട് വീഴാതെ തന്നെ അവരത് ചെയ്യാറുണ്ട് അത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമാണ് കാരണം ഒര് ആഹ് അതിന് അതിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിയ ഒരാള് നിന്നിട്ട് നിന്നോണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അയാള് അയാള് സിസ്റ്റം മാത്രം ഏഹ് നോക്കീണ്ട് ആഹ് നം നമ്മളിങ്ങനെ ചെയ്യുമ്പം നമ്മടെ ആ സിസ്റ്റത്തി കൂടെ നമുക്ക് എല്ലാം വിസിബിളാവും ഇതൊരു ലേസർ എന്തുവാ എനിക്കറിയില്ല എന്തോ ഒരു സംഭവം കടത്തി വിട്ട് ഉള്ളിലോട്ട് കടത്തി വിടുമ്പോത്തേക്ക് തന്നെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഈ സിസ്റ്റത്തില് ഫുള്ളി നമുക്കെല്ലാം കാണാൻ പറ്റും അങ്ങനെയാണ് കറക്ട് ഇപ്പൊ നമ്മുടെ ബമ്പ് അവിടെയാണ് ഉള്ളത് അത് മാരി മൊഴ അവിടെയാണുള്ളത് ആഹ കറക്റ്റ് ആഹ ഭാഗത്ത് വെച്ചിട്ട് നമ്മളത് കരിച്ചളയാ ചെയ്യുന്നത്. ഡോക്ടർ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഏഹ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കാണും പക്ഷെ നമ്മളെ ഇതേപോലുള്ള ജോലിഭാരം അവർക്ക് കുറവാ.
ആഹ് അങ്ങനൊക്കെയുള്ള ഗുണങ്ങള് ഉണ്ടല്ലേ സത് ത്യായിട്ട് ഞാൻ ഇതിന്റെ ഇപ്പൊ ഇത്രയൊക്കെ ഡീറ്റിയൽ ആയിട്ട് അറിയുന്ന ഇഫ നീ പറയുമ്പഴ ഓപ്പറേഷന്റെറെഒക്കെ കാര്യം ഈ എനിക്ക് തോന്നന്ന് ഇപ്പൊ ഇങ്ങനെ ഈ മൈനർ ചെയ്തതിന് മേ ഏതൊരു ഓപ്പറേഷൻസും മിക്കവാറും എ ഐ എ കൊണ്ട് ചെയ്യും എ ഐ അത്രയ്ക്ക് ഡെവലപ്പ് ആകോന്ന് തോന്നുന്ന്
അത് ഇപ്പൊ ഈ നമുക്കതിപ്പോ എടുക്കുമ്പോ തന്നെ അറിയാലോ അത്രേ ഡെവലപ്മെന്റ് ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ കുറച്ച് കൂടെ ഒക്കെ കഴിയുമ്പോ എനക്ക് തോന്നുന്നു മിക്കവാറും ആഹ് വലിയ വലിയ സർജറില്ല പക്ഷെ എന്നാലും ഡോക്ടേഴ്സ് വേണം കാരണം അവർക്ക് ഈ ഡോ ഈ എ ഐ ന്ന് പറഞ്ഞ കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവോ മനുഷ്യനെ കണക്ക് ചിന്തിക്കാനുള്ള കഴിവോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇതൊരു മനുഷ്യ നിർമിതമായിട്ടുള്ള ഒരു സംഭവല്ലോ ഈ എ ഐന്ന് പറയുന്നത് അപ്പം അപ്പൊ ഈ ഡോക്ടർമാര് ഓൾറെഡി അവരുടെ അവരുടെ പ്രസ- സ് എന്തായാലും വേണം പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനുള്ള വലിയ വലിയ സർജറികളും കാര്യങ്ങളൊക്കെ ചെലപ്പോ എ ഐ ടെ വെച്ചിട്ട് ഇതെ കണക്ക് കണ്ട് പിടിച്ച് അല്ലെങ്കിൽ നമ്മള് പല പല സർജറികളുണ്ട് ക്ലിപ്പുടുന്ന അങ്ങനെയൊക്കെ നമ്മള് കേട്ടിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ മിക്കവാറും മേബി നമ്മൾ കുറചൂടെ കഴിയുമ്പം എ ഐ ബേസിടായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്
ഉം ഈ എ ഐ എങ്ങനെ ഹോസ്പിറ്റൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡില് അതെകണക്കിന് ഇപ്പോ നമുക്ക് എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് വല്ലോം ഉണ്ടെങ്കിൽ അത് ജനറേറ്റ് ചെയ്യാനെല്ലാം ഐ സഹായിക്കുല്ലേ ഭയങ്കര ടെക്നോളജിയാണിപ്പൊ
ആണ് പക്ഷേ എനിക്കൊരു തോന്നുന്നത് വെച്ചാ നമ്മുടെ മനുഷ്യരെ കണക്കല്ലല്ലോ നമ്മള് മനുഷ്യരെ പോലെ വികാരങ്ങളോ അല്ലെങ്കിൽ സൃഷ്ടിപരം അല്ലെങ്കി ക്രിട്ടിക്കൽ തിങ്കിങ്ങും സാമൂഹികത്തരവാതിത്വം അതൊന്നും അവർക്കില്ല അതൊക്കെ നമ്മള മനുഷ്യർക്കല്ല നമ്മുക്ക് മനുഷ്യരാണ് നമ്മള് ക്രിയേറ്റീവ് ആയി ചന്തിക്കുന്നുന്നതും അല്ലെങ്കി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മള് ചെയ്യുന്നത് അപ്പം ഏഹ് കൊറെേയൊക്കെ എനിക്ക് തോന്നു എന്നാലും മനുഷ്യനെ അങ്ങനെ മൊത്തത്തിലോട്ട് മൊത്തത്തിത്തില് റീപ്ലേസ് ചെയ്യാൻ പറ്റുമന്ന് എനിക്ക് തോന്നുന്നില്ല ഈ എ ഐക്ക്
ആഹ് അത് ശരിയാണ് എടി പിന്നെ എനിക്കൊരു കോള് വരുന്നേ പിന്നെ വിളിക്-
ഓഹ് ശരി ശരി